അക്യോന്നല്ലേ
ആഹ കേക്കണ്ട്
ആഹ എന്തൊക്ക
നല്ല വിശേഷം ന്തട്
ഏ എന്താ സുഖമാണ് അൽഹംതില്ല
പണ്യോക്ക് കഴിഞ്ഞോ
ആഹ ജോലിയക്ക കഴിഞ്ഞു ഇപ്പൊ
ഉം
പ്പോ ഫ്രീ യാണ്
ആഹ ഫുഡ് ഒക്കെ ആയോ
ആഹ ആ ഫുഡൊക്കെ ആയി ചിക്കത്ത് ഭക്ഷണക്കെ ആയി
ആ എന്താ കറിയൊക്കെ
കറി മീനാണ് മത്തി
ആഹ
മത്തി കറിയും മത്തി പൊരിച്ചതും
ആഹ മത്തി മീനല്ലേ മീന എങ്ങനെപ്പോ അങ്ങടെ കിട്ടാനൊക്കെ ഉണ്ടോ
എന്ത്
മീനൊക്കെ അവിടെ എവിടെക്കെ കി ട്ട് ണ്ടോ
ആഹ് മീന കിട്ടണ്ട് പക്ഷെ ഇപ്പൊ ഈ ട്രോളിങ്ങായ കാരണം മീന് അത്ര നല്ലതല്ലാന്ന് പറഞ്ഞത്
ആഹ മീന ഇല്ല മീന് നല്ല വിലയാണല്ലേ മീന് ഇന്ന് മീല്ല ആഹ
എന്നാല മീൻ ഇല്ലാതെ വയ്യേനു
ആഹ മത്തി ഈ കറിച്ചാനൊക്കെ രസ
ആഹ കത്തി മുളകി ട്ടക്കെ ചെയ്യ പിന്നെ പഞ്ഞീള മത്തിയല്ലേ
ആഹ് ആഹ് വല്യ മാത്യേക്കരല്ലേ
ഇടത്തരം മത്തി നല്ല
ആഹ ആഹ പിന്നെ മീനന്നെ എന്താ വച്ച അങ്ങനത്തെക്കെ മീനക്കാരൊക്കെ
ആഹ ശരിയാണ് മീനൊന്നും കൊഴപ്പ ഇില്ല നമ്മക്ക് കൊറെ ഞങ്ങൾ കൊറെേ ദിവസമായി മീൻ വാങ്ങീട്ട്
ആഹ കുട്ടികളൊക്കെ
ആ മൂന്ന് കുട്ടികളണ്ട് സ്കൂൾ പയിക്കുകയാണ്
ഏ എന്താ എപ്പളെ പോലെന്ന ഇവിടെ എനിക്കൊരു കുട്ടി വ ഒരു മോള ഉ എൽ കെ ജിലാണ് ഈ പ്രാവശനം ചേർ
അതെല്ലേ പിന്നെ ആരൊക്കെയള്ളേ വീട്ടില്
പിന്നെപ്പ ഹസ്ബൻഡറ് ഹസ്ബൻറിന്റെ പെങ്ങിട ഒക്കെ ഉണ്ട് ഉ
അത ഇവിടെ ആ ഇവിടെങ്ങൾ വലിയ കുടുംബമാണ്
ഏ മട്ട
ഇല്ല അമ്മീപ്പക്ക മച്ചിക്ക പിന്നെ മൂന്ന് ഇവിടെക്ക മൂന്നാ കുട്ടികളെ
ഏ ആകുട്ടികളൊക്കെ എങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞ
രണ്ടാ മ പ്ലസ് ടു ചെറിയള് പത്തിര
ആ ഏ ഒക്കെ പോയിണ്ടാവ എല്ലാരും
ആഹ ചെറിയ ആള് പനി ആയിട്ടേ പോയിട്ടില്ല
എ ആഹ എങ്ങനെ ആ ഞടെ മായൊക്കെ ഉണ്ടോ
ആ മഴ ഇന്ന് രാവിലെക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പ ഇല്ല ഇപ്പ ചെറുത് ആ വെയില രക്കുണ്ട്
ആ ഇവിടെ അങ്ങനെന്നെ ഇന്നലൊക്കെ ഇന്നലെയൊക്കെ രാവിലെ നല്ല മൈനി ഇന്ന് കുറച്ച് പേരുന്റെ
അതെ ആഹ അതന്നെ പിന്ന എന്തൊക്കെയ പിന്നെ എന്താ നിങ്ങള് ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡോ ക്കെ ആയോണ്ടൊക്കെയ ഇണ്ട് കറ അടുപ്പത്താണ് ചോറായിന്
ആഹ അതെ
ഉം ഉം ഉൊ പണിയൊക്കെ കഴിഞ്ഞോ അടടിച്ച് വരലും തൊടക്കതൊക്കെ ഏ വെള്ളം കേയറോ ഇപ്പൊ ഇന്നെ അങ്ങന അത്ര മഴ ഇല്ലല്ലേ മഴ നല്ലോ പീമ്പളേക്കല്ലേ കേയറല്
ആഹ
ഉം പോയ ഇണ്ടാവ പോയേ തോടോ അങ്ങനെയൊക്കെ ഇണ്ടാവ ആഹ പോ അയിന്തോടെൊക്കെ ഉണ്ടോ
ആഹ് പുഴന്തോടൊക്കെ ഉണ്ട് ഇവിടെ
ഉ ഏ അപ്പൊ വേഗം കേയറാ മതി ആഹ അങ്ങന തഴ്ന്ന പ്രദേശിക്കാരല്ലേ
ആ അതെ
ഉം എങ്ങനെ വീട്ടില് കൃഷികളൊക്കെ ചെയ്യണ്ടോ കൃഷി ചെടികൾ അങ്ങനെയൊക്കെ താല്പര്യുണ്ടോ
കൃഷിയുണ്ട് വെണ്ട വഴുതന പച്ചമുളക് തക്കാളി കുമ്പളം മത്തം ആഹ അങ്ങനൊക്കെണ്ട് പിന്നെ കോഴികോൾുണ്ട് ഏഹ
വീട്ടക്ക്വശ്യമുള്ള സാധനങ്ങളൊക്കെ വീട്ട ചെയ്യേക്കാറല്ലേ
ആഹ് വീട്ടിലുള്ള കാശുള്ള സാധനം അത്യാവശ്യമൊക്കെ കിട്ടും
ആഹ് ന്നാ പൊറത്ത്ന്ന് വാങ്ങണ്ട ശരിയാണി അങ്ങനെ ആ കുടുംബശ ഞങ്ങളെ വീട്ടില് അങ്ങനെയൊന്നുല്ല ഞങ്ങളടെ വീട്ടില് കർമൂസ മുരിങ്ങ അങ്ങ വായ അങ്ങ
ആ അങ്ങനെയൊക്കെ ഉള്ളൂല്ലേ ആ ശരിന്നാ
ആ ആ
പിന്നെ കുടുംബ കുടുംബശ്രീ ഉണ്ടോന്നോ
ആ കുടുംബശ്രീന്ന് കിട്ടോങ്ങനെ വിത്തുകളൊക്കെ ഇങ്ങളുണ്ടോ
കുടുംബശ്രീ അങ്ങള് അംഗങ്ങളുണ്ട് വിത്ത നമ്മള് വാങ്ങ മേടിക്കണതാണ്
ഏ പിന്നെ കോഴക്കളക്കെ അവിടെങ്ങനെ വളർത്താനൊ കഴിയോ അങ്ങനെ നായ്ക്കള് അങ്ങനെയൊക്കെ വരൊ
കോഴികളെ ഞാന് വിടൂല അവര് കൂട്ടിലന്നെ ഇട്ട് വിട്ടിട്ടേ വളർത്ത ത്ത ആയി തന്നെ തീറ്റയും കൊടുക്കും വൈന്നേരം വിടും വൈന്നേരം വിട്ടാല് പിന്നെ മ്മള് ആടോളെ നോക്കുമ്പോലെ
നോക്കിക്കണ്ടിരും ആ അനെ എന്താണ്ടാല് കു എ കുർനരി ഒക്കെ ഉണ്ടാവോ കുർന്നരി അയ്യോ ക്ക് ഏ ഞങ്ങളിവിടേക്ക അങ്ങന കോഴിക്കളെ വളർത്താൻ കഴിയില്ല
ആ ശരിയാണ്
ഉ ഉം പിന്നെ വല്യയ കൂടൊക്കെ വാണം ങ്ങളെ കൂട് ങ്ങനെ വലി
എല്ല ആ വല്യജ് കമ്പിക്കൂടാണ്
ഏ അങ്ങനത്തെ കൂടൊക്കെ വാണൊ
ആഹ് വല്ല മരത്തിന്റെ കൂടൊക്കെ ആവുമ്പളേ ഈ കുർക്കന്മാര് ന്തക്കെ രാത്രി വന്ന് പൊൾച്ച് ഒരുക്ക് പൊൾച്ച് കൊണ്ടയതാണ് ഇവടത്തെ കോഴികളെ
ആ ആ പിന്നെ എന്തുവായി വേറെ ആ വേറേതൊരു ജീവില്ല കോ ആ കോയിക്കള കൊണ്ട് എന്തൊരു നരിയോ എന്തൊക്കെ പറയണ
ഇണ്ടത്ര പോക്കാൻ പൂച്ചേ അങ്ങനന്ത
ആ ആ ഇന്റെ ഔടെ വീട്ടില് കൊറെ ണ്ടാക്കി ന്റെ വീട്ടില് ഇ അവിടന്ന് അങ്ങനെ ഓരോന്ന് കൊണ്ടോവും പിന്നെ ഇമ്മ നിർത്തി ഇങ്ങെനെ കൊണ്ടോണ കാണാൻ വയ്യാഞ്ഞിട്ട്
ശരിയാണ്
ഉം
നല്ലത് പ്പ മ്മള് ണ്ടാക്കിയ കാര്യണ്ടാവൂലേ
ആഹ് ഒന്നാത് ഓലെ കൊണ്ടോണം നമ്മള് കുഴിച്ചിടാ അങ്ങനത്തൊക്കെ മ്മക്ക് ആവൂലന്ന അവിടെ എങ്ങനെ പഞ്ചായത്തി നിന്നൊക്കെ എങ്ങനെ കിട്ടുവലുണ്ട് ആദ്യക്കെ ആ ആ ആദ്യക്കെ കൊറ ഉണ്ടാക്കേണ്ടായി പിന്നെമ്മ മടുത്ത് നിർത്തി
ആഹ്
പിന്നെ ഓരോ അസുഖങ്ങളും ഉണ്ടാവും
ആഹ്
ഉം പിന്നെ ഇണ്ടായിട്ടിയ കാര്യാണ് നമ്മള് മുട്ടി ഇതൊക്കെ കുട്ട്യാക്ക് കൊടുക്കാ അങ്ങനെക്കെ കാര്യാണ്
ആ അതന്നെ കുട്ട്യാൾക്ക് കൊടുത്ത നല്ല കാര്യാണ് പിന്നെ കൂടുതല ഉണ്ടെങ്കി പൊറത്ത്ക്ക് കൊടുക്കും ചെയ്യ
ആഹ് ഇപ്പൊ ഒരു മുട്ടക്ക് നല്ല വിലയാണ് നാടൻ മുട്ടക്കല്ലേ
പത്ത് രൂപല്ലേ
മുട്ടക്കെന്നയാണ് ഞങ്ങളെവിടെ ഏയ് എട്ടക്കെ പൊറത്തുന്ന് വാങ്ങണ മുട്ടക്കന്നെ
ഏ ഇവിടെ ഞാനും കൊടുക്കല് പത്ത് രൂപായിട്ടാ കൊടുക്കല്
ഏ പത്തിന്റെ മേലൊക്കെണ്ട് നാടൻ മുട്ടക്ക തന്നെ ഉണ്ടല്ലോ മറ്റേ മുട്ടക്കെന്നെണ്ട് പുറത്തുന്ന് എട്ടുർപ്യ വെടെ ഉം ഉം പിന്നെന്താ പ്രിയ അവര് ഫുഡൊക്കെ ആയി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണിയൊക്കെ ആക
ഒരു മണി ആവുമ്പോളല്ലേ ആഹ അ ശെരി നീ കുട്ടി എപ്പഴാ വരിയാ
കുട്ടി മൂന്നര ആകവും ഉ ഒഓള് മൂന്നരക്ക എത്ത വണ്ടിൽ വരാ ആ
മൂന്നരക്ക് രാവിലെ പോയാൽ മൂന്നരക്ക് വരുും അല്ലേ
ആഹ് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോ അവിടുന്ന് വണ്ടീയിട്ട പോവുംും പിന്നെ ഒരു മൂന്നേ മൂന്നരക്കെ അവിടെ പോയിടും ക്ലാസ് ണങ്കി മൂന്ന നാല്പ്പതൊക്കെ ആാവും ആ ആഹ മുമ്പിൽ വന്ന ഇറങ്ങും നടക്കാൻ ദൂരമള്ളൂ പിന്നെ ചെറിയ ചെറിയ കുട്ടിയല്ലേ ചേട്ട വണ്ടി കയറ്റിയത് അടുന്ന് ഇങ്ങനെ പോവാ അങ്ങട്ട് ഉ
അഹ ശെരി ഫുഡൊക്കെ കൊണ്ടപോല
ആ ഫുഡ് ഒക്കെ കൊണ്ടപോലെ
ആഹ അത് ശെരിയണ് പിന്നെ കൊഴപ്പില്ല കുട്ടി
ആ അത ഈ മദ്രാസിന്റെ കീയിലയളൂ സ്കൂളിലൊക്കെ നാലയ നാലര ഉ ്രസിന്റെ കീഴാണ്പോ നഴസ അപ്പ അവിടെ ഫുഡും അങ്ങനെന്ന ഉണ്ടാവല്ല സ്കൂിലൊക്കെ ആെങ്ക ഫു് ഉണ്ടാവും
ആഹ അത് ശെരി ഇസ്ലാമിലെ പഠനംള്ളതാണ്ല്ലേ
ആഹ ആഹ ആഹ
ഈ ഖുആൻ ഇതൊക്കെ പഠിക്കണ അങ്ങനത്തെ ഇതില
ആഹ ഖുറആാന വിക്ർ അങ്ങനത്തൊക്കെ പഠിക്കണതില്ലേ കുട്ടിക ആഹ ആ അങ്ങനെ തീച്ചരുത്തിയതാ ഉ അവിടെ അടുത്തൊക്കെ സ്കൂളൊക്കെ മടി ഇപ്പൊ അംഗലവാടി പോവാൻ ഭയങ്കര മടീനെ അപ്പൊ ഞാൻ വിചാച്ച സ്കൂിൽ ചേർത്തോൾ മിയക്കാരന്ന് ര് ഒരീ ഫസ്റ്റ് ദിവസം ഉണ്ടായിന് പിന്നെ അത് മാറി ഓക്കെ ഇവിടെ ആ ഇവിടെ കളിക്കാന ആ ഒരു കുട്ടികള അങ്ങനെയ ഓളറ്റക്കന്നെ ഉള്ളൂ
അഹ് ശെരി വല്ല ഭർത്താവിനും ചേഷ്ടനും അങ്ങനെ ഒന്നും ആരുല്ല
ഇല്ല ഒറ്റ ആളള്ളു
ആ പിന്നെ പെങ്ങമാര് ഇല്യ
പെങ്ങന്മാരെ ഓലെ കല്യാണംക്കെ കഴിഞ് ഓല് പോ ഓല് പോയാല് ള് ഒറ്റക്കെ ഉണ്ടാവുള്ളു
ആഹ് അതന്നെ അപ്പൊ കുട്ടിൾക്ക് കുട്ടിളെന്നെ വേണേ
ആഹ് കുട്ടിളാ അപ്പൊ ഇപ്പൊ പോണ ഇഷ്ടാണ് അവിടെ കുട്ടിളപ്പം കളിച്ചർഞ് ഉ അംഗനവാടില് ആ ആ പിന്നെ അഓള് കൊർചിസം ലീവടുത്ത അമ്മള് വീട്ട്ക് ഇന്റെ വീട്ട്ക്കെക്കെ നിക്കാൻ പോയിവരുമ്പോ പോയന് കൊർച്ചിസം പഷേല്ലെ അങ്ങനയ്ക്കാരോ
ആഹ് അപ്പൊ പിന്നെ കുട്ടിൾക്ക് എ മടിയ ആ കാരം
ആഹ് എല്ലാരും ലീവ് എടുക്ണ്ട് ഞാൻ ലീവ് എടുക്കാണ് ന്നൊക്കെ പറിം
ആഹ് അതന്നെ
ഉം
പിന്നെ വേറെ എന്തൊക്കെ
എന്താ പുസ്തകൊക്കെ വായിക്കോ തൊക്കെ വായിക്കേണ്ടോ സ്
ച് പുസ്തകങ്ങളോ ഏ എല്ലാതും വായിക്കും
ഏ ന്തൊക്കാ സ്റ്റോറി കഥകളൊക്കെ വായിക്കോ
ഹ് ഞാഞാൻ ഒരു വിതെള്ളൊക്കെ വായിക്കും
ഏ അങ്ങനെ കുട്ട്യോ കൊണ്ടോന്ന്ര്ല ബു
അല്ല അങ്ങളെ ബടെ വീട്ടിലന്നെ ഇണ്ട് ഇസ്റ്റം പോലെ ബുക്കേള്
ഏഹെ
കുട്ട്യേള് ഇബടെ ഞങ്ങള് വിേടിച്ചത് ന്നെ
ഏ കുട്ട്യേള് സ്കൂളൊക്കെ വിട്ട് വരുമ്പോ എന്തെങ്കിലുംസ് പെ എ സ്പെഷെലായിട്ട് എന്തെങ്കി ചായക്ക്കടിയോ അങ്നൊക്കെ ണ്ടാക് ഹെ ചക്കൊക്കെ ണ്ടോ അവിടെ എടുത്തൊക്കെ ഹലോ ഹലോ ഹലോ ആഹ് കേക്ണ്ല്ലേ വിടെങ്ങനെ ചക് ക്കെകളൊക്കെ ണ്ടോയ്ച്ച ആ ആഹ് ആ ആാ ന്ന ശരി ന്നാ ടൈം ആയി